ഹലോ ഇപ്പോ കേൾക്കുന്നോ
ആഹ ഇപ്പൊ കേൾക്കുന്നുണ്ട്
ആ മഴ പെയ്തിട്ട് റേഞ്ചിന്റെ പ്രശ്നം
ആ നല്ല റേഞ്ചിന്റെ ഇഷ്യണ്ട് നല്ലണ്ണം കട്ടാവണ് ഉണ്ട് അത് ഇവിടെ അത് തന്നെ കട്ട ആയതാ തോന്നണണ്ട് എന്താണ് ഹലോ
ഹലോ
ഹലോ ഹലോ
കേക്കണില്ലാ
ഹലോ ആഹ് ഇപ്പൊ കേക്കണണ്ട്
ഹലോ
ആഹ് ആഹ് കേക്കണണ്ട് കേക്കണണ്ട് ഞാൻ തമിഴ്നാട്ടിലാ പഠിക്കണെ
അത് ശരി
ആഹ്
എത്ര മാ എത്ര
അങ്ങനെ
സത്തെ കോഴ്‌സാണത് കൊറെണ്ട്
ആഹ് നാല് വർഷത്തെ കോഴ്സാണത്
അത് ശരി ആയുർവേദ ഫിസിയോതെറാപ്പിയാണോ അതോ?
അല്ലല്ല മറ്റേ നോർമൽ ഫിസിയോതെറാപ്പിയാ ആഹ് അപ്പ അങ്ങനെ നാല് നാലര നാലര വീട്ടില് അച്ഛനും അമ്മയും ചേച്ചിയും
അയ് ശരി
ആഹ്
ചേച്ചി മാരീടാണോ ഞാനും മൂന്ന് മക്കളും ഉമ്മി ഉപ്പി.
ആഹ്, ആഹ് അങ്ങനെ ആഹ്.
ഹുഡയിച്ചോ?
ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം.
ആഹ് ഹോസ്റ്റലിലായ്ക്കാരം ല്ലേ ആടെ?
അല്ല ഇപ്പൊ മറ്റേ മുഹറത്തിന്റെ ലീവ് ഇണ്ടായോണ്ട് ഇന്നലെ നാട്ടീക്ക് പോന്നിട്ടുണ്ട്. ആഹ് അപ്പൊന്ന് നാട്ടിക്ക് പോന്ന്ണ് അപ്പൊ എല്ലാരും പോന്നു ഇനി ഇപ്പൊ ഞായറാഴ്ച്ച പോയാ മതിയൊക്കെ കഴിഞ്ഞിട്ട്.
അയ് ശെരി
ളന്ന്ട്ട് നോമ്പൊന്നും ഇണ്ടായിരുന്നില്ലേ ഇങ്ങക്ക്?
ആഹ് ഇണ്ടായിരുന്നു.
ആഹ് ഇതെന്താ സ്പെഷ്യൽ ഇണ്ടാക്കിയേ?
സ്പെഷ്യലായിട്ട് ഒന്നും ഇണ്ടാക്കീല്ലാ സാധാരണ ചോറും ഇതൊക്കെ തെന്നെ. ഞാനും അമ്മയല്ലൊള്ളു എല്ലാരും പാടൊക്കെ ഇണ്ട് മക്കൾസ് ഓൽക്കാണെച്ചെങ്കി പിന്നെ എന്തെലൊക്കെ ഇണ്ടാക്കണം.
ആഹ് ഔ അ ഓര്ക്കര് നോമ്പ് ഇണ്ടായിരുന്നില്ലാ?
ഇല്ല ഓല് ഉസ്കൂള് പോണ കുട്ട്യേളല്ലേ? അപ്പോഞ്ഞി നോമ്പ് നോറ്റാ ബുദ്ധിമുട്ടാവും വിജാരിച്ച് ആഹ് നാളെയാണ് വയ് വെ
ആഹ് ഇന്നട്ട് നാളെന്താ ബിരിയാണി ഇണ്ടാക്ക്ണ്ടോ?
ആഹ് അങ്ങനൊന്നുല്ലാ ചെറുതായിട്ട് എന്തേലൊക്കെ കടി ഇണ്ടാക്കും.
ആഹ്, ആഹ് ഇങ്ങക്ക് ഏതാഷ്
ഞങ്ങൾക്ക് ഇഷ്ട്ടം ചോറെന്നെയാണ് ചോറായാല് ആ ടൈമില് കൈച്ചാ പോവൊള്ളൂ ആഹ് ഫുടൊക്കെ ഇണ്ടാക്കും.
ആഹ് അങ്ങനെ
മായണ്ടോ നാട്ടില്?
ആഹ് ഇന്ന്പ്പോ ഒന്ന് ചെറുതായിട്ട് ഇപ്പൊരു കൊർച്ചേരം പെയ്ത് പോയി. വെല്ല്യ മയൊന്നും ഇല്ല ഒരഅഞ്ച് മിൻറ്റ് അങ്ങനെ പെയ്തിട്ടൊള്ളൂ.
ആഹ് മയക്കാലാണന്നും തോന്നൂലഇപ്പൊ ആഹ് അവിടെഇന്ന് ഒന്ന് ചോർന്നു ചെറുതായിട്ട്.
ആഹ് അതെ മഴക്കാലാന്നും തോന്നില്ല ചെറുതായിട്ട്ന്നെ ഇള്ളു. മഴക്കാലം ഇഞ്ഞി ഇപ്പൊ തിങ്കളാഴ്ച മുതൽ മഴ ഇണ്ട്ന്ന് കേൾക്ണ് ണ്ട്.
ആഹ് പറയുന്ന കേട്ടു വാർത്തീലൊക്കെ.
തിങ്കളാഴ്ച മുതില് ന്നല്ലെ മഴേ ഒന്ന് ചില്പ്പോ പെട്ട് പെട്ടെന്നാവും ഇഞ്ഞ് ഒക്കെ കൂടെ അങ്ങട്ട് പെയ്യ എത്ര നേരം പെയ്യാതെ പെയ്യാതെ ഇരിനിട്ട്. ആഹ് ഇത്രീ ദൂസം ന്നല്ലെ വെയിലായിട്ട് ആഹ് എല്ലാത്തിനും ഫൊഴിവാവും ചെയ്യും.
ആഹ് അപ്പൊ ഞമ്മക്ക് ബുദ്ധിമുട്ടും ആവും ഇപ്പ യിപ്പോ ഇതീകുടെ ചെറുതായിട്ട് പെയ്താലും ഇങ്ങനെ, ഇങ്ങനെ പോയ ഒരു പോക്ക് അങ്ങനെപോവും.
ആഹ് അതെ ആഹ് ന്നല്ലെ ബുദ്ധിമുട്ടെന്നെണ് അത്.
ആഹ്
ഉം
ഉം ന്നെട്ടെന്താ സ്പെഷ്യല് നാട്ടില് വന്നിട്ട്?
സ്പെഷ്യൽ ഇന്ന് പത്തിരീം ചിക്കെൻ കറിയാ സ്പെഷ്യല്. ഉം
അമ്മ ജോലിക്ക് പോവ്ണ്ടോ?
ആഹ് അമ്മ ജോലിക്ക് പോവ്ണ്ട്.
ഏഹ്
അമ്മ മറ്റേ ഹോസ്റ്റൽ വാർഡനായിട്ട് അങ്ങനെ പോണ് ഇണ്ട്. ഉം ചേച്ചി മാരിഡാണ് ചേച്ചി അക്കൗണ്ടന്റ് ആയിട്ടാ പോണേ
ആഹ് ശരി
ആഹ് അങ്ങനെ
ആഹ സുഖന്ന എല്ലാർക്കും
ഏഹ് ഉം കൊഴപ്പമില്ലേ അമ്മമ്മക്ക ഇങ്ങനെ ചെറിയൊരു വയ്യായി ഉണ്ട് അല്ലാതെ വേറെ കൊഴപ്പൊന്നുമല്ല
ആഹ അ വയസ്സായി കഴിഞ്ഞാ പിന്നെ എന്തലൊക്കെ
കഴിഞ്ഞെ എന്തേലൊക്കെയിട്ട്ങ്ങനെ ഉണ്ടാവും
ആഹ് ആഹ് അവര് പറയണങ്ങനെ നമ്മള അതിലാ മെണ്ടില് എടുത്താതെ എല്ലാച്ചി പിന്നെ ഓൾക്ക് ഭയങ്കര ഫീലിങ്സ
ആഹ് അതെ ആരുള്ളതല്ലാതെ
ആഹ് അതാണ് നമ്മള അവിടെണ്ട് അമ്മഷാക്കാൻന്റെ അമ്മ അത് ഇങ്ങനെ പറഞ്ഞീക്കമ്മ ഇങ്ങനെ ർത്ത പ്രശ്നമല്ല അമ്മീത്തെ എന്തും പറഞ്ഞാ പിന്നെ മുപ്പത്തിയ ഇഷ്ടപ്പെട
ആഹ് അതെ അപ്പോരാക്ക്
ആ ഹ് പിന്നെ നമ്മടെ പരിച്ചുപോക്കിയ അങ്ങനെക്കെ ഇത് ചെയ്താണോ ഞാനും അയിനെക്കെ
ആ ആ അതെ അങ്ങനെ മൂളികൊട്ത്ത് ഇങ്ങനെ നിന്നാ മതി അപ്പൊ കൊഴപ്പ ഇണ്ടാവില്ല
അതെ
ഉ
അല്ലാർക്കും ഒരെ മൈൻഡ് ആവൂലേ കുട്ടിഴളക്ക ഇണ്ട് ഇവടെ എല്ലാരും ഫുഡ് കഴിച്ച് ഇങ്ങനെ പൊട്ടിത്തെറിം കാട്ടി നട്ക്ക്ണു ഇഞ്ഞിപ്പ രണ്ടീസം സ്കൂൾ ഇല്ല്യല്ലോ ആ
ഒരു ഫുഡക്കെ സ്കൂൾന്ന് വാങ്ങ ചെയ്യാ
ആ വൽത് ഒമ്പതിലാണ് ഓൻ ചെലപ്പോ കൊണ്ടവും ചെൽ പ്പോ ചെങ്ങായിമാരെന്ന് ഷെയറ് ഇട്ട് കഴിക്കും
ആ ആ പോർത്ത്ന്ന്
ആഹ്
ആ
മോളൂന് പിന്നെ സ്കൂൾള് കിട്ടും ആ സ്കൂള്ണ്ട് അത് വാങ്ങൂലപ്പെ ഇപ്പം അതൊക്കെ വല്ല്യ മാനക്കേടല്ലേ നമ്മള്
അതെ ഉം മടിയാണ് ഇപ്പോ കൊറ വാങ്ങാന് ആ
ആ പോയി വരിന്ന് വാങ്ങൻ
അതെ ആ ഉം നമ്മളൊക്ക ആവുമ്പോ സ്കൂള് പോയിര്ന്ന്ട്ടാണ് ഞങ്ങളൊക്ക വാങ്ങിയാര്ന്നത് സ്കൂൾന്നന്നെ വ് കയിചാർന്നത്
അതെ അത അയിന്റെ രസം വേറെന്നെണ് ഇപ്പ സ്കൂൾലന്നെ വല്യ വല്യ മാറ്റങ്ങള് വന്നീല്ലേ ഫുഡായിറ്റും
ആ നല്ല നല്ല ഫുഡന്നെ ഇപ്പൊ കൊടുക്ക്ണതൊക്കെ
അതെ നമ്മളക്ക പഠിച്ച കാലത്ത് എന്താ ഇണ്ടായിനിയെ അതെ അത് എന്നും ഒന്നന്നെ ഒന്ന് മാറ്റി പിടിചാൻ പർ
ആ അപ്പളും കുമ്പളങ്ങ്യന്റെ പയറ് ചെൽ ഒരു വെള്ളരിക്യ ഇടും ഒരു മത്തങ്ങ്യ ഇടും ന്നാലും വേറ മാറ്റന്നും ഉണ്ടാവില്ല ഇപ്പൊ പിന്നെ ഫുഡൊക്കെ നല്ല ഫുഡന്നെണ് ആ
ആയ്ചെല് ചിക്കൻ കറി നെയ്ച്ചോറ് ഇണ്ട്
ആ അതൊക്ക ഇണ്ട് ലെ
ആ
അയ് ശരി ആ
ഇന്റെ മൊള് പട്ച്ച്ണോട്ത്ത് ബുധനാഴ്ച്ചിം വെള്ളിയാഴ്ച്ചിം അങ്ങനെണ് അപ്പൊ അന്നത്തെ ദിവസം നല്ലോം ഫുഡ് വാങ്ങോ മാഷമാരും ടീച്ചർമാരും പറയന്നെ ചെയ്യും മീറ്റിംഗ് ന് ചെല്ലുമ്പോ അന്ന് നല്ല ഫുഡ് വാങ്ങി കഴിക്കും എല്ലാരും ആ
ഇല്ലാത്ത ദിവസം ആര്ക്കും വാണ്ടിയര്ല്ല
അല്ലാത്ത ദിവസം വല്ല്യ പൊ പോവുല
ആ ആ ആ എന്തെങ്കിലൊക്ക ആയിട്ട് ഇങ്ങനെ നല്ലതാണ് ചൂട്ള്ള ചോറ് കിട്ടില്ലേ സ്കൂള്ന്ന് എന്തായാ
അതെ നമ്മളീ രാവിലെ കൊണ്ടോയാലേ അത് ആ ഒര് ടൈമ് ആവുമ്പത്തിന് തൺത്ത് ഇതാവുന്ന് അയ്ലാറ് അയലാറെക്കെ ബെറ്റർ സ്കൂള്ന്ന് വാങ്ങി കഴി
അതെ സ്കള്ന്ന് വാങ്ങി കഴിക്കന്നേ ഇപ്പൊ ചോറ് കൂ
ആഹ് എല്ലം കിട്ടുണ് ഇണ്ടല്ലോ
ഉണ്ടാവില്ലേ ആഹ് ആഹ് തന്നെ നല്ലത്
ഉം ഉണ്ടോ പുറത്ത്ക്ക് ഒന്നും പോവല് ഇല്ലേ ലീവ് ആകുമ്പോളൊന്നും
പോവലുണ്ട് ഹസ്ബൻഡ് നാളെ പോക്കും ഹസ്ബൻഡ് കൊച്ചിയിലെ വർക്ക് ചെയ്യണ് അപ്പോ ഉം
ആഹ് ആഹ്
വേറെ ഇവിടെ ഉണ്ടായിരുന്നു ഇഞ്ഞിപ്പോ നാളെ നേരമ്പോ അ പോവും അപ്പൊ പിന്നെ പുറത്തിറങ്ങാനൊന്നും പറ്റി
ആഹ് ഉണ്ടാകുമ്പോ പിന്നെ എങ്ങനെയുള്ള കറങ്ങങ്ണ്ടാവൂല്ലേ ചായ കുടിക്കാനൊക്കെ
ആഹ് ആഹ് വെറുതെങ്ങനെ മക്കള് ഇങ്ങനെ എവിടേക്കേലും ഒന്ന് എറങ്ങാ പറിയുബോ അങ്ങനെ
ആഹ് ആഹ് അപ്പം പിന്നെ എല്ലാർക്കും ഒന്ന് പുറത്ത കൂടെ ഒന്ന് പോയി വരണ്ടേ എന്നെങ്കിലൊക്കെ ആയ്ച്ചയില് ഒര് ദിവസേയിലും എന്നും വീട്ടിലിരിക്ക വീട്ടിലിരിക്കല്ലേന്ന് പറയും ആഹ്
ആഹ് ഞമ്മളൊന്നും ഇരിക്ക ഇരിക്കുന്ന മാതിരി ഇപ്പള്ള വരുന്ന മക്കളൊന്നും ഇരിക്കൂല ഏത് പെൺ കൂട്ടിആളും ഇരിക്കൂല ഞമ്മളൊക്കെ പേടിച്ചു കഴിഞ്ഞ കാലം കഴിഞ്ഞു
ആഹ് അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ എല്ലാരും പുറത്ത്കൂടെ തന്നെയാവും
ആ ഇപ്പൊ എല്ലാ സ്ത്രീകളും വണ്ടി ഓട്ടിക്കോണ്ടല്ലേ
ആഹ് പിന്നെന്താ ഉം അതെ വണ്ടി ഓടിക്കാന അറിയാതെ ഒന്നും ആരു ഇല്ല ഇപ്പൊ എല്ലാരും കാറും ബൈക്കും ഓടിച്ചൊണ്ട്
ഏഹ്
അവ്ട്ന്ന്
അതൊരു കണക്ക്ന് നല്ലതാണ് ഈ വീ വീട്ടമ്മമാര് പറാഞാല് ഇങ്ങെനെ വീട്ടിൽ കുത്ത്ർന്നാല് അടിഞ്ഞിരിക്കുന്നത് പെണ്ണുങ്ങൾക്ക് ഒര് ഇതെന്നെയാണ്
ആഹ് പിന്നെന്താ
അപ്പെ നമ്മളെ ഇങ്ങട്ട് ആ അമർത്തി ഇങ്ങനെ ഇരിക്കുമ്പോളേയ് നമ്മള് എല്ലാത്തിനും കി ഞങ്ങക്ക്
ആഹ് അതാണ്
ഉച്ചകെക്കെ നമ്മള് പുറത്ത്ക്ക് ഇറങ്ങി ഇതാവ്ണത് നല്ലതാ ഇന്റെ കാ കയ്ച്ചപ്പാട് അങ്ങനെയ ഞാന് അങ്ങനത്തെ ഒരാളാണ്
ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് വീട്ടിലധികം ഇരിക്കാത്ത ആൾക്കാരാണ്
കുറെ കാലൊക്കെ ഇങ്ങനെ ഒതുങ്ങി കെടുക്കും പിന്നെ നമ്മക്ക് നമ്മളുടെതായിട്ടുള്ള ഒര് ഇതുണ്ടാവുല്ലോ
ആഹ് ഇങ്ങൾ ഏതുവരെ പഠിച്ച്ണ് അപ്പോ
ഞാൻ പ്ലസ് റ്റു
ആഹ് അപ്പൊ എന്നിട്ട് എന്തേലും ചെറു ജോലിക്ക് നോക്കിയില്ലേ
ഞാന് കമ്പ്യൂട്ടർ കോഴ്സിന് പോണണ്ട് ഇപ്പോ
ആഹ് മറ്റേ ആറു മാസത്തെ കോഴ്സ് അങ്ങനത്തയ്നാ പോണത് ആഹ് ഉം എന്നാ പിന്നെ എവിടെേലും ഒക്കെ ചെറിയ കടയിൽ കൂടെ എന്തിനെലുംക്കെ കേറാലോ ആഹ് പിന്നെ കമ്പ്യൂട്ടർ അറിയണംന്നാണല്ലോ
ആഹ് അതെ പ്പം എന്തിനു വേണല്ലോ അത്
ആഹ് അയന്റ്യേം വാണം
അന്നേരപ്പം കുറേയാ പോവലൊട്ങ്ങിട്ട്
ആഹ് ആഹ്
ചെറിയ കുട്ടിണ്ട അവിടെ
ആഹ് ചെറിയ വലിയവൻ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ച്ങ്ങോണ്ടിരിക്കും
ആഹ് ആഹ് അയിന്റെ കരച്ചില കേക്ക്ണെ
ആഹാ ഭയങ്കരായിറ്റ് ഈറടിപ്പിച്ചുങ്ങോണ്ട
ആഹ്
എന്താണ് ആഹ് ആയിക്കോട്ടെ ശരി
ആഹ്